കേക്കുന്നുണ്ടോ എന്തൊക്കെണ്ട് വിശേഷം
ഉം സുഖം തന്നെ ഉം ഏയി വൈഫൈ ആഹ്
ആഹ്
ചായൊക്കെ കുടിച്ചിതാ ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ ഇനിയിപ്പോ നാളീം മറ്റന്നൊന്നും സ്കൂളില്ലല്ലോ അപ്പൊ അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ പഠി പ്പിക്കലല്ലേ ഉം പിന്നെ
കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ
ആഹ് ഇണ്ടേ അത് ഈ വൈഫൈ കണക്ഷനായോണ്ടേ മുറിഞ്ഞ് മുറിഞ്ഞിട്ട കേൾക്ക ഉം
ഇതിൽത്തെ ആരൊക്കെയോ വിളിച്ച്കോണ്ട്നിക്ക്ന്നുണ്ട്
അതെതെ ഇടിം മെസ്സേജ് ഇങ്ങനെ വന്നിരിക്ക്ണ്ട്
ഹലോ
ആഹ് അത് വൈഫൈ കണക്ഷനാവോണ്ടെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കേൾക്ക
ആണോ
ഉം ചായക്ക് ബിസ്കറ്റ്ണ്ട് ഞാനങ്ങനെ ചായക്ക് കടിയൊന്നും ഇണ്ടാക്കില്ല ബേക്കറിയെന്നെ കൊടുക്ക കുട്ട്യാൾ ചെറിയ കുട്ട്യാളല്ലേ
ആണോ
ഉം
പിന്നെ അവടെ മഴണ്ടോ
ആഹ് മഴപ്പത ഇങ്ങനെ ചനിപിന്നനെ നിക്കണ്ട് നല്ലങ്ങട് പെയ്യൂല്ല്യ ഇന്നാ
ആണോ
ഉം
ഇവടിം അത്‌ പോലെ തന്നെക്കും നല്ല പെയ്തിട്ടൊന്നിപ്പൊ തോർന്നിരിക്ക്ണ്ട് നല്ല കാറ്റാ
ആഹ് ആഹ് ഇബടങനെ കാറ്റൊന്നുല്ലാ, ഇബടെങ്ങനെ മഴങ്ങനെ ചെറുതായി ചെറുതായി പെയ്യ. അൻട്ട് ഇൻട്ട് നിക്കും, പിന്നിം പെയ്യും.
ആണോ?
ഉം ഇപ്പളും കണ്ടങ്ങനെ ചാരി നിക്ക്ണ്ട്.
ആഹ്
ഉ ഉം
പിന്നെ
പിന്നേ പണിയോളൊക്കൊര്ങ്ങ്യോ?
പണികളൊക്കെ ഒരുങ്ങി, ആദ്യൊരുങ്ങി. ഇനിപ്പനി ഫുഡ്ഡ് ഉമ്മച്ചിണ്ടാക്ക്ണ്ട്. ഒക്കെ ചെയ്യണ്ടേ, ഇപ്പ ചായ കുടിച്ചിങ്ങനെ ഇരിയ്ക്ക ഇവടെ.
ആഹ് ആഹ്. ഞാനെന്തായാലും ഞ് വെ ന്താ വൈന്നാര്ത്ത്ക്ക് ഫുഡ്ഡ്ണ്ടാക്കണം ഏട്ടന് എന്ത ഭഷ്ണം വൈകുന്നേരം വേറെ വാണം.
ആണോ? എന്ത് ഫുഡ്ഡാണ് മെയിനായിട്ട് ഇഷ്ടം?
വെയ്ന്നാര്ത്ത് ചപ്പാത്തി ദോശെക്കെ ഇണ്ടാക്കും. ഏഹ്?
ആണോ? എന്ത് ഫുഡ് കൂടുതൽ ഇഷ്ടം?
അങ്ങനെന്നുല്ല്യ. ഏ ഏതായാലും കയ്ച്ചാടും ആഹ്. ഞാനേതായാ
ആഹ്. പിന്നെ മക്കൾക്കൊക്കെ സുഖം?
പ്പ്ള് എല്ലാരും വിളിക്കുമ്പൊ ചോ ക്കണം ചോയ്ക്കണം വിചാരിക്കും ഞാനത് മർക്കും. ഇ ഇങ്ങളൊക്കെ ഈ ചിക്കൻലേ ത് പുതിനലടോ?